ഹലോ ഗുഡ് ഈവനിംഗ്.
ആഹ് ഗുഡ് ഈവനിംഗ്.
ഹലോ കേക്കുന്നില്ലേ ആ കേക്കുന്നുണ്ട് കേക്കുന്നുണ്ട്. ആഹ ഇവിടെയും മഴയാണ് ഇവിടെയും മഴയാണ്.
ഇവിടെ പിന്നെ ഇന്നലെ രാറി കരണ്ട് പോയതാ. അഹ ഇന്നരെ രാത്രി കരണ്ടു പോയിട്ടെ ത്, അ അതുകൊണ്ട് ഞാനിന്ന് ആരേയും മാവ് ന്മാര കടപൊഴകി വീണ് ഒരു കമ്പനീന്റെ ഇടുത്തുള്ള വീട് ഒരു ആറ് മണി ആറരക്ക് ശേഷാ കറണ്ട് വന്നത്, ആടെപ്പന്ന ഇതുവരെോ ലുംതായി
ആ അതേ,
എന്ത് ചായ കുടിച്ചോ,
ല്ല മഴയാ ആ ചായൊക്കെ കുടിച്ചതേ പ്പെ ന് വൈകുന്നേരത്തുള്ള പരിപാടി തെ ചപ്പാത്തിയാണ് വൈകുന്നേരം ചപ്പാത്തി. ത്തി ഉരുള്ളക്കിഴങ്ങ് കറി ഇവിടെ ഡൈറ്റ ആണേ അതുകൊണ്ട്, ചപ്പാത്തിയാണ് ചപ്പാത്തി ഉള്ളക്കിഴങ് കറി സലാഡ ങ്ങനെ, അവിടെ എന്താണ് ഇന്ന് വൈട്ട്,
വൈകി ഞങ്ങൾക്ക് ഹ് ഇതെന്നെ പഴ സാധാരണ ചോറ്ന്നെ പക്ഷേ ഞാൻ രാത്രി കടിക്കില്ല, അച്ഛനു മോളും കഴിക്കും ഞാൻ ഹ് ആ ചോറ്
നമ്മള് ആ എന്താ പറയാ വളരെ ലളി വിതമായ എന്തെങ്കിലും വൈട്ടു നമ്മൾ ലൈറ്റാട്ടു കഴിക്കണ താ നല്ലത് ചോറ് കഴിവതും നമ്മള് ഒരു നേരം കഴിക്യാ ഉച്ചക്
അ ആ അതേതെ അതെന്നേയ് വേണ്ടത് ഞങ്ങളാ ചോറ് ആഹ ഇവിടെ ചോറ് ഇണ്ടെങ്കി അത് ബാക്കിയതേ പിന്നെ ത് നമ്മള് വേറെ ന്തേലും ഇണ്ടാക്കുമ്പോ ആ ചോറവിടെ രിക്കും ആ അപ്പൊ തോണ്ട് ഞാൻ പിന്നെന്തു
അതെന്ത് യ്യണന്നറിയോ അത് നമ്മള് ങ് ചോറ്നമ്മ്‌ ള് വെക്കുന്ന ചോറ്മിച്ചോണ്ടെങ്കി ബാക്കി നമ്മള് ഫ്രിഡ്ജജി വെച്ചിട്ട് പിറ്റ വസം അത് നന്നായി കഴുകി തിളപ്പിച് കുറ്റിയെടുത്താ മതി
അതെ അതെ അങ്ങനാ ചെയ് ചെയ്തു വരുന്നതേ പക്ഷെ
ആ അങ്ങനെ ഞാൻ ചെയ്യുന്നത് കാരണം ഇവിടെ ഡെയിലി മിച്ചം വരുംചോറ് എത്ര കൊറച്ച് വെച്ചാലും വെച്ചന്നരും
ആആഹ് എ
അതുകൊണ്ടിട്ട് എന്താ പറയാ അപ്പൊ നമുക്ക് ഗ്യാസും ലാഭിക്കാം ഗ്യാസും ലാഭ രണം ഡെയിലി ചോറ് വെക്കണ്ടല്ലോ ഗ്യാസിലാണ് ഞാൻ എല്ലാ പരിപാടിയും ഇവിടെ ചെയ്യുന്നത് അപ്പൊ ഇപ്പ ഗ്യാസിനൊക്കെ എന്താ വേ
ഗ്യാസ് ഇനിയിപ്പോ റെഡി ആായി ആവോ ഇപ്പോ ആദ്യത്തെ
വെലയും കൂടുതലാണ് ഇപ്പൊ പണ്ടത്തെ പോലെ കിട്ടത്തില്ലല്ല
ആ അതെ നാടിനപ്പ ഓടന്നെ അല്ലാപ്പൊ ന്തു ചെയ്യാന
അത് തന്നെ അത് തന്നെ
സഖം വ വായി ഗ്യാസ് ബുക്ക്യ്യത് അത് കാര്യൊന്നില്ല അന് ഇത്ര ദിവസം കഴിയണ്ടേ
ബുക്ക് ചെയ്തഴിഞ്ഞു ഏതാണ്ട് പത്ത് മുപ്പത നാപ്പത ദിവസം കഴിഞങ്ങടാണ് കിട്ടണേ ആ നാപത്തജ്ജ് ദിവസങ്ങാണ്ട് കഴിയണം എന്നാ ലാണ് കിട്ടണത്
അതെ അതെ
അത് വരെ നമ്മള് എന്താ പറയാ അഡ്ജസ്റ്റ്
എങ്ങനെ ലൂബ്ധിച് ശ് അഡ്ജസ്റ്റേയത് പോവുന്നെ അല്ല അത നിക്ഷയില്ല അ ആരെങ്കിലും ഇരുന്നോരൻ മറ്റെ വന്നണ്ട്
അത് അത് തന്നെയല്ലാ ഗ്യാസിന്റെ മാത്രല്ല സാധനങ്ങൾക്കൊക്കെ കൈ പിടിച്ച വെലെ ഗ്യാസിന്റെ മാത്രം മാത്ര വല്ല എല്ലാത്തിനും വെല കൂടുതലാണ് ഒരു സ ഒരു പ പച്ചക്കറി വാങ്ങിക്കണെ നെന്താ വെല
അതെ മറ്റെ ഏ എന്തൊരു വെലയ
പച്ചക്കറിക്കൊക്കെ തീ പിടിച്ച വെലയാണ്
പിന്നെ തക്കാളി അ ആ കൃഷികളൊക്കെ നം വന്നന്ന് പർഞ്ട്ടേ
അതു ന്നെ ന്നാ പിന്നെ ആ ശെരിയാ കാറ്റൊക്കെള്ളതോണ്ട് കൃഷിയൊക്കെ ന നശിക്കാൻ ചാൻസ് കൂടുതലാണ് വാഴൊക്കെ കാറ്റക്ക പെയ്താ മുഴ്വാൻ കടപൊഴുകി വീഴും പല കർഷകർക്കും പല പല നഷ് നഷ്ട്ടങ്ങളാണ്ടാകും
വാഴ കൃഷിയായ്ന്
ആഇങ്ങക്ക് ഒ ണ്ടല്ലേ വാഴ കൃഷിയല്ലേ ആ ആ എല്ല ഈ കാറ്റ് വീശ എല്ലാം പോകും. പിന്നെ ഒന്നിനും കൊള്ളത്തില്ലന്നെ നഷ് നഷ്ടൊരിക്കും. അതിങ്ങനെ, കാറ്റടിച്ചു ഒലഞ്ഞഞ് താഴെ വീഴും.
പറ്റ, ഒരു നേരം കൊണ്ട് അങ്ങോ കാറ്റടിച്ച് ചാഞ്ഞി പോയെ എല്ലം -
കാറ്റടിച്ച താഴെ നമ്മുടെ ചങ്ക് ഇടിച്ചു പോകണ പോലെയാണ്. അത്ര കഷ്ടപ്പെട്ട പെട്ടല്ലേ, നമ്മള് അത് കൃഷി ചെയ്യുന്നത്. ആഹ, എല്ലാ വർഷവും അത് തന്നെയണല്ലേ? ആഹ... ആ, പിന്നെ എന്ത് ചെയ്യാനാണ്? പ്രകൃതിനെ നമുക്ക് എന്തായാലും താ.... തടഞ്ഞ നിർത്താൻ പറ്റില്ല, അവർക്ക് തോന്നുമ്പോ അവരിങ്ങ് വരും.
അതെ ഇപ്പ തന്നെ കണ്ടില്ലേ, ഒരു കാറ്റുകൊണ്ട് ഇപ്പൊ നമ്മൾ വിചാരിക്കാതെ ഇരിക്കുമ്പോഴാണ്... കാറ്റടിച്ചിട്ട് ഒരു വലിയൊരു മഹാഗണി ആണ് കടപൊഴകി വീണത്.
അത് തന്നെ, അത് തന്നെയാണ് ഇപ്പോൾ... മാ, മഴ വന്നു കഴിഞ്ഞാൽ പലതരം രോഗങ്ങളിപ്പം... പുതിയ പുതിയ രോഗങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അതും വെള്ളത്തിൽ കൂടെയോ വരുന്നുണ്ട്. പിന്നെ ഷിംലയോ? ഷി ശീലയോ, എന്തോ എ
ഷികല്ല ഷിഖല്ലല്ല ആ.. എല്ലാത്തും ന നല്ല പേരുകളൊക്കെ ഉണ്ട്, അതൊന്നും പേടിക്കേണ്ടാ.
എഗ്ഗ്തുണ്ട്, ഇവിടെഎങ്ങും വലുതാ ഇങ്ങനെ ഓരോ ജില്ലകളിലൊക്കെ ഇങ്ങനെ വരുന്നന്ന് കേൾക്കുന്നുണ്ട്, വെള്ളത്തിൽ നിന്നാണ്. പിന്നെ?
ആ വെള്ളത്തിൽ നിന്നാണെന്ന് പറ. പക്ഷെ? പണ്ടൊക്കെ എങ്ങനെയാണ് ഈ മഴയത്തെ ഈ ഈ വെള്ളത്തില് കളിച്ചും ഒക്കെ ആയിട്ടല്ലേ വരുന്നത്, സ്കൂൾ വിട്ട് വരുന്നത
ഒക്കെ പറയുന്നു.
ആഹ, അതൊന്നും ഒന്നുംല്ല ഒരു രോഗങ്ങളല്ല. ഇപ്പൊ അത് കൊറ കാര്യല്ലേ.. എന്ന ഒന്നാച്ചാലേ, എല്ലാം വേസ്റ്റ് വെ ള് ഉ, അത ഈ കാനൽ കനല്ലൊക്കെ ഈ നെറഞ് എല്ലാ വേസ്റ്റ് വെള്ളം ഒരു റോ ട്ടിലക്കെല്ലെ വരുന്നത്, ആ അത് അത് ച്ചവീട്ടിം കൊണ്ടല്ലേ നമ്മള് വീട്ടിങ്ങൊക്കെ വരുന്നത്, മക്കളും ആ എല്ലാരും. പിന്നെ കാലല്ലേ, ഇപ്പ മുറിവുള്ള ആൾക്കാാര്ണ്ടാവും, ഇതിലേക്കൂടെ കയറും, ഏത
ക്ക് ഭയങ്കര ഇതാണ്. പുറത്തിറങ്ങിയിട്ട ഈ വെള്ളം പറ്റി കഴിഞ്ഞാൽ അത്ത് കയറുമ്പോൾ എന്തോരം അറപ്പ് പോലെയാണ്. സത്യം പറഞ്ഞ.... എന്താ പറയ, വൈലുള്ള കാലം തന്നെയാണ് നല്ലത്. ചൂടോണ്ട് രാത്രി ചൂടുണ്ടെങ്കിലും ഫാനിട്ടെങ്കിലും കിടക്കാല്ല. മഴ വന്ന് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റത്തില്ല.... അല്ല എത്ര സ്ഥലങ്ങളില അപ്പ നമ്മക്കന്നും ഒരു കുഴപ്പ ഇല്ല വെള്ളം ഒന്നും നിൽക്കില്ല. പല സ്ഥലങ്ങളിലൊക്കെ വെള്ളം കയറുന്ന എന്തോരം സ്ഥലങ്ങളുണ്ട്, മഴ പെയ്ത് കഴിഞ്ഞാൽ എന്തോരം അല്ലേ, ഈ അ അടിവാരങ്ങളിലൊക്കെ താമസിക്കുന്ന ആൾക്കാര് താഴ്ന്ന പ്രദേശത്തൊക്കെ ഉള്ള ആൾക്കാരെ ഒക്ക. ആ നമ്മള് സമ്മതിക്കണം, അവരൊക്കെ പേടിച്ചു വെറ ച്ചൊക്കേണ് ജീവിക്കുന്നത്. ആ തുടങ്ങി. കാറ്റും മഴയൊക്ക ആയൊണ്ട് വാർത്തയിലൊക്കെ പറയുന്നുണ്ടായിരുന്നു.
ഓ എല്ലാരെയും മാറ്റി പർപ്പിക്കാൻ പറഞ്ഞു കാരണം പേടിയാണേ വന്ന് കഴിഞ്ഞിട്ട് പറന്നൊന്ന് പറയണ്ടല്ലോ ആദ്യമേ.
അതെ, അതെ, അതെ!
പക്ഷേ ദുഃഖിക്കേണ്ടാന്ന് പറഞ്ഞ മതി. പിന്നെ ഇപ്പ തന്നെ കണ്ട്പിടിച്ച് വെക്കും ഇനി എന്തെല്ല-
ആഹ് മരുന്നുകളൊക്കെ കണ്ടുപിടിച്ച് വരുന്നുണ്ട് പക്ഷെ മരുന്ന് കണ്ടുപിടിച്ച് അത് റെ ഡി യായി വരുമ്പോ കൊ കൊറെ എണ്ണം ഒക്കെ പോകും.
ആഹ് കൊറെ അതെ അതെ അതെ ആഹ് കുഞ്ഞു കുഞ്ഞു മക്കൾക്കാണ് വരുന്നത് അ അതാണ് സങ്കടം കുട്ടികളെ-
അത് കഴിഞ്ഞപ്പിന്നെ തീർന്ന് പിന്നെ നമ്മള് സൂക്ഷിക്കേണ്ടത് നോ സൂക്ഷിക്കുക അത്ര തന്നെ. ഈ പിള്ളേരൊക്കെ സ്കൂളിൽ പറഞ്ഞു വിടുമ്പോ പേടിയാണ് ഈ മഴയെക്കാലായത് കൊണ്ടേ. ആ വരുന്നത് വരെ ഭയങ്കര ടെൻഷന ആണ് നമുക്ക്. ആ അവർക്ക് മഴയത്ത് കളിക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ട- പക്ഷെ പണ്ടത്തെ പോലെ മഴയത്തൊന്നും കളിക്കാൻ പറ്റില്ല. ഇപ്പൊ വെള്ളത്തിലൊക്കെ അണുക്കളൊക്കെ ഉള്ളത് കൊണ്ടെ
അതാ പറഞ്ഞ നമുക്ക് ഇപ്പ റോഡിലേക്കൊന്നും നടക്കാൻ പറ്റത്തില്ല ഈ. ചാലുകളൊക്കെ നറ ഞ്ഞൊഴുകി കവിഞ്ഞ് എവിടെ വോക്ക് ണ്ടാവും -
ആ അത് തന്നെ വെള്ളങ്ങളൊക്കെ ഒഴുകി വരുന്നതൊക്കെ നല്ല മാലിന് ആ വേസ്റ്റ് വെള്ളത്തില-
മാലിന്യങ്ങൾ ഉം -
ചവിട്ടിയൊക്കെ നടക്കുന്നത്.
അതൊന്ന് അതില മഴ പെയ്യുന്ന സമയത്ത് അതൊന്ന് വെള്ളത ദീർച്ചതും ഒക്കെ കൂടി ഇങ്ങനെ ഒരു- ഇതല്ലേ അത് ചവിട്ടി കയറിട്ടാ നമ്മൾ നടക്കുന്നത്. പിന്നെ മാത്രല്ല ഇത് അങ്ങനെ പോയി അരി-
അത് എന്തൊക്കെയ ഉള്ള വെള്ളണോ എങ്ങനെയുള്ള വെള്ളണോ? ഒന്നും നമുക്കറിയില്ല.
അതന്നെ നമ്മളോട്-
പിന്നെ നമുക്ക് എന്തായാലും നമുക്ക് പറക്കാനൊന്നും കഴിവില്ല എന്തായാലും മഴ പെയ്യുന്നതും പറഞ്ഞ ആകാശത്ത് കൂടെ നടക്കാനൊന്നും നമുക്ക് പറ്റൂല്ലല്ലോ. പറ്റുവോ ഇല്ല. അപ്പ നമ്മള് ശ്രദ്ധിക്കണ്ട ശ്രദ്ധിക്കുക പിന്നെ നമുക്ക് പോ. പുറത്തിറങ്ങാതിരിക്കാൻ പറ്റില്ല മഴയാണെന്നും പറഞ്ഞ് നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കണമെങ്കിൽ നമ്മൾ പുറ- ത്തിറങ്ങിയേ പറ്റൂ.
ശരി ഈ ഹോസ്റ്റലിന്റെ അവിടൊക്കെ ഇങ്ങനെ വേസ്റ്റ് ണ്ടായിട്ടേ- ആ ഓ പറയോ നമ്മളെ നമ്മള ഒരു- ആ ഹോസ്പിറ്റലിന്റെ ബാക്കില് സൈഡിലായിട്ട് വേസ്റ്റ് കൊണ്ടിട്ടിട്ട് അതൊന്ന് വെള്ളം ഒലിച്ച് ഇറങ്ങി മഴവെള്ളം ഇ ചത്തിട്ട് കഴങ്ങിട്ട് ആ തീർന്ന വച്ചിട്ട്- അ ഒഴുകി വരാ-
ആഹ്
നം വരാനുള്ള സ്ഥലത്തു നിന്നാണ് രോഗങ്ങള്ൾ- ഏറെ വരുന്നത് അതാണ് കാണത്. ഓരോ ഇപ്പോഴും കാണാം ഓരോ ഹോസ്പിറ്റലിന്ന് -
അത തന്നെ ഓ ഇപ്പ അത- മഴ കാലയ കാരണം ഹോസ്പിറ്റലിൽ മറ്റേ ഗവണ്മെന്റ് ഹോസ്പിറ്റൽ നിറ -
അതന്നെ പറഞ്ഞഞ് ആ പുറകില് വശങ്ങള്ൾ പോയി നോക്കിയാലറിയ -
ഇങ്ങി നിറഞ്ഞു കാണും ഈ സമയത്താണ് ഓരോരുത്തർക്ക് പനി-
അതെ ആ അ കഥ പറഞ്ഞ നമ്മള് സൂ- തൃശിയെ പോണ നിന്നാണ് നമുക്ക് രോഗങ്ങൾ തിരിച്ചു വരുന്നത്. അവിടെ തന്നെ രോഗങ്ങളും കൊണ്ട് നമ്മള് വീട്ടിലേക്കും വരുന്നത്. അക്കെയല്ലേ പറയണും ചെയ്യുന്നതൊക്കെ-
അതു തന്നെ അതു തന്നെ. അപ്പ ശെരിടാ വേറെ വിശേഷംന്നുംല്ലല്ലോ?
ആ ഇല്ല ഇല്ല വേറെ വിശേഷങ്ങളന്ന ഓകെ ശെരി.